ഹലോ
ആഹ് എന്താക്ക സുഖല്ലേ?
സുഖാണ്.
ഭക്ഷണം ഒക്കെ കഴി
ഴപ്പൊന്നുല്ല. ഭക്ഷണം കഴിച്ച് ല ചായ ഇപ്പ നേരം കുടിച്ചിട്ടോളൂ.
ഏഹ നല്ലോണം സമയയില്ലേ പിന്നെ എന്ത് പക്ഷെ ആ, ആ മഴയുണ്ട അവിട?
എന്ത് മഴ ഉണ്ടായരുന്നു തപ്പല്ല പക്ഷെ നല്ല മൂടലുണ്ട് മഴ വയാരിക്കും.
അതന്നെ വെയില് വരുന്നേ ഇല്ലാലോ നല്ല മഴ ഇവിടെ രണ്ട് മൂന്ന് ദിവസയിട്ട് ഒരേ മഴ.
ഉം വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടൻ ഭയങ്കര പാടാ വെയില് കാണുമ്പോ ഒന്ന് എടു എടുക്കും പിന്നെ ഇടും അങ്ങനെ അയിട്ട് എറ്റ ജോലിയപ്പ
ആഹ വിരിച്ചിട്ടിട്ട് കാവല നിൽക്കേണ്ട അവസ്ഥയാണ് നൂടെ
അഹ അതെ
നിന്നെ എന്തൊക്കെയ വിഷം. ണങ്ങുന്നില്ല അതാ പറഞ്ഞത് എത്ര ദിവസം ഉള്ളിലിട്ട സ്ഥലം വെയില് കൊള്ളാണ്ട്ന്ന എന്തൂര് പോലെയല്ലേ.
അതെ.
ഉം പിന്നെ വേറെന്തെക്കെ വിശേഷം പണിയൊക്കെ കഴിഞ്ഞാ
പണി ചെയ്യാൻ ഞാൻ എന്റെ വീട്ടിലാണ്പ്പ അപ്പ നോക്കുമ്പോ ഞാൻ എന്ന ഇന്ന് പോവാച്ചിട്ട്ന്ന് ഹസ്ബൻഡിന്റെ വീട്ടക്ക് അപ്പൊ എന്റെ പെരടി കഴത്തേ ഉളുക്കിക്കുക അപ്പൊ പേരും വരുത്തണ്ട്
ഉം അപ്പൊ കാണിക്കണ്ടേ
പ്പൊ തൈലൊക്കെ പെര്ട്ടിരിക്ക ഇഞ് കൊറവ്യ്യ എന്നുണ്ടെ കൊണ്ടയ് കാണിക്കണം കൊർച്ച്ഴ്ഞ്ഞിട്ട്
ആഹ് ആഹ് ഒറക്കില് വന്നതാവൂല്ലേ
അല്ലേ നീച്ചിട്ട് ഞാന് രാവിലെ നീച്ചിട്ട് നാരര ആവുമ്പോ നീ ചാണ്ടും ഇര്ന്ന്ങ്ങാണ്ട് അടിക്ക് നിലത്തക്ക് നോക്കിട്ട് പിന്നെ മേലക്കെ നോക്കിയ പാട് അപ്പ ട്ട് വിളിക്കല്
ഓ
അ പെരും വെര്ത്ണ്ട്
നല്ല വേദനണ്ടാവും
എന്താ പറാതില്ല ആണ്ടുകൊണ്ടും തിരാനും നമ്മള് നിസ്കരിക്കുമ്പോന്താക്കും ക്കുല അതേ മാരി സലാംവീട്ട്പ്പോ അതെ മരന്ന ആക്കാൻ വയ്യ ഓന്റെ മാ
ഉ
പ്പയെറ്റ് ഇങ്ങെ ഇരിക്കാണ് ഇപ്പ എന്തത്കാട്ടെ കാണിക്കണ കാണിക്കെണ്ടയ്ചിട്ട് ഇങ്ങനെ ഇരിക്ക
ഉറക്കിൽ വന്നതാറങ്ങി പിറ്റേന്ന് ഉറങ്ങുമ്പോ പോകന്ന് പറലണ്ട് അതാണ്ട് ഇങ്ങനെ വന്നതാവുമോ എന്തായാലും കാണിക്കും അങ്ങനെ പറയുന്ന കേക്കല്ണ്ട് അറിഞ്ഞൂട
ഉം അഉ ഞാൻ ആദ്യയിട്ട് കേക്ക ഇൻക് ഇതിന്റെ മുന്നെണ്ടായീര്ന്ന് ഒരുവട്ടം
ആഹ്
ഉം
എൻ ഉളുക്ക് വന്നയ്ഞ്ഞ ഉളുക്ക് പിടിക്ക അങ്ങെനെ പറലില്ലേ ആശുപത്രി പോവലല്ലാണ്ട് വേറെ എന്തോ
വേറെന്തോ വൈദ്യന്മാരല്ലേ
അ ആഹ് ഹൻ
കേട്ടിട്ട്ണ്ട് ഞാനു അങ്ങത്തെ പരിപാടികൊന്നും ഇവടെ പോവൽല്ല്യാരും
അതന്നെ നമ്മള് പെട്ടെന്ന് മരുന്ന് കഴച്ച് കഴിഞ്ഞാല് ആഹ് മരുന്ന് കഴിച്ചു മാറ്റാൻ നോക്കലല്ലേ ക്ഷമയില്ലാലോ മറ്റേതൊന്നും
അതെ ഹു
ഉം അതുകൊണ്ട് പിന്നെ ഇന്ന് പണികളൊന്നും എടുക്കാനും പറ്റൂലല്ലോ അത് വെച്ച് ത് അല്ലെ തന്നെ ഒരു
ഉം അതന്നെ ഞാൻന്ന് പോവാഞ്ഞതും അവ്ടെ ഹസ്ബന്റിന്റെ വീട്ട്ൽ ഒറ്റക്കാണ് അങ്ങള് ഞാണ്ട് പോയാലും വേണ്ടപ്പോ ഞാൻ ഈ കൊഴുത്ത് വെച്ച് എങ്ങനെ പണിട്ക്കും കുട്ടിയുണ്ടേ കുട്ടിയെ നോക്ക
ലേക്ക് വന്ന്ട്ട്
ഞാന് വന്നിട്ട് ഇപ്പൊ ഒരു മാസം പോലായി
ഓഹ്
അഥവാ നമ്മപ്പേ അവ്ടെ എന്താ ബാത്റൂമിന്റെ പണിക്കെ നടക്ക്ണ്ടേ
ആഹ് ആഹ്
മാത്രൂം അപ്പൊ അങ്ങനെ നിന്നതായിരുന്നു അപ്പൊ ഇന്നിപ്പോ ചെല്ലാം പറഞ്ഞാണ്ട് ഈ പണിക്കാര് വരാ വരാ വരാന്നർഞ്ഞികാണ്ട് നി പെര്ന്നാ പ്പോന്ന ഞാനേ പിന്നെ പോയി പറ്റിയ പിന്നെ അപ്പ അന്റെ ഇടൽ ഒന്ന് ഹസ്ബന്റ് ഇങ്ങട് വന്നു പോയി
ഉം ഉം
അങ്ങനെ ഓ പിന്നെ പോയിട്ട്
ആശുഅത്രി അവിടെ അടുത്ണ്ടോ.
ആഹ് അവിടുന്ന് കൊറച്ചട്ത്ത്ണ്ട്.
ഉ പിന്നെ വേറെന്ത്. ക്കെണവേറൊന്നും ചെയ്യുന്നില്ലാലോ. വിട്ടിതന്നല്ലേ ഉം
നിങ്ങള്യണ്ടാന്നാരു.
ഇല്ല ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല.
എത്രമക്കളാ
ഇൻക്ക് രണ്ടു പേരുണ്ട്
ആങ്കുട്ട്യ പെങ്കുട്ട്യ
ഉം രണ്ടാആൺകുട്ടിയേള്
ഏ സ്കോൾ പോയ്ട്ടുണ്ടാവുലേ.
ആഹ് അവര് പോയിട്ടുണ്ട്. വല്യാൾക്ക് മക്കള് ഇല്ലേ?
ഉം ഒരാളുണ്ട്.
പോവാനായോ സ്കൂപോവനായതാ.
ഇല്ല ഇല്ല രണ്ട് വയസ്സായിട്ടുള്ളു
ഉം. അപ്പം ആ കുട്ടിയും വന്നിട്ട് ഇങ്ങനെ എടങ്ങാറാക്കികൊണ്ടിരിക്കൂല്ലേ.
ഉം ഓൾക്ക് ഞാൻ വേറൊരു ഫോണ് ഇട്ടൊടുത്തക്കാണ്.
ഉം ഉം നിക്ക്ണ്ടാവലിണ്ട് ഞാനിജക്ഷൻ എടുക്കല ഹോസ്പിറ്റലിൽ പോയിട്ട് ആഹ് ആശുപത്രി പോയിട്ട് ഭയങ്കരടങ്ങാറ്. ആഹ് അത് സൂചി വെച്ച് കയിഞ്ഞാ. ആഹ് സുചി വെച്ച് കഴിഞ്ഞാ മാറും പക്ഷെ സുചി വെ. ക്കാൻ പാടില്ല ഇങ്ങനെള്ള സംഭവത്തിന് വെച്ചാപിന്നെ നമുക്ക്തന്നെ ശീലായി പോം വേദന വന്ന്കഴിഞ്ഞ ഗുളിക കഴിച്ചാലൊന്നും മാറൂല സൂചിന്നെ ട്ക്കേണ്ടിവരും. അതോണ്ട്
അതെ അതെ.
അത്ര നല്ലതു അല്ല.
ആഹ്.
എങ്ങനെ വന്ന്ന്ന്ക്കറീല. അയിന്റെമ്മ അതിപ്പോ കൊളർക്കാതെ കിട്ടിയതാപ്പൊ ഈ കോള്
നല്ല വേദനയിക്കുമ്ക്കൊരു എന്താ പറയാ ഒരു സഹിക്കാ. പറ്റാത്തൊരു വേദനയവും ഒന്നും ചെയ്യാപറ്റൂലാലോ ആഹ്
പണ്ടൊക്കെ കാത്തങ്ങൊട്ടും ഇങ്ങ്ട്ടും ആവ പക്ഷെ ഇത്ങ്ങനെ ഒരു ഒറ്റ പുടുത്തം പിടിച്ച്ഇങ്ങന നിക്ക.
സത്യായിട്ട്
ഉം
എന്താ ഭക്ഷണൊക്കെണ്ടാക്കിയ.
എന്ത്?
എന്ത രാവിൽത്തെ ഭക്ഷണൊക്കെ ണ്ടാക്കിയന്ന്
ദോശണ്ടാക്കും മിക്കവാറും ഇവിടെ ദോശന്നെക്കാരം
പോയി നോക്കിട്ടേല്ലാലെ.
അല്ല ഞാനൊന്ന് പോയി തിന്ന്ക്കണ് ദോശേണ് ദോശേണ് എന്നും ക്കുംവേറെള്ള കടികളോ ഇഡ്ലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റൂല ഇവിടെ എല്ലാർ
ഉം. ദോശ വന്ന നമ്മള് സാധാ രാവിലെ തന്നെ അരി അരച്ചിട്ട് ചുടണ ദോശല്ലേ അധ്യേ അരച്ചു വെക്കുന്നതല്ലാലോ
അതന്നെ ദോശ
അല്ല നമ്മള് ഉഴു ഉഴുന്ന് കൂട്ടിട്ട് നമ്മള് രാത്രി അരച്ച് വെക്കൂല്ലേ അതും. സാധ അതെല്ലാലോ?
ഇത് എന്താണ്? ചെക്ക് അതൂണ്ട്. അത് ഇവടാർക്കും പറ്റും ഞങ്ങള് അവടെ ഇണ്ടാക്കും ഇന്റെ വീട്ടില് അവിടെ ഇണ്ടാക്കും കെട്ടിച്ച വീട്ടില്.
ആഹ്.
ഉം ആഹ്. അവിടെയല്ലേ അപ്പം എല്ലാർക്കും പറ്റൂ, പക്ഷേ ഇവിടെ ഇന്റെ വീട്ടില് ആർക്കും പറ്റൂല.
എന്നും ദോശ തന്നെ തിന്നുമ്പോ മടുപ്പ് വരൂലേ?
ആവോ എനിക്ക് അറിയും അന്നേരം ഞാൻ ഉമ്മാനോട് പറയും. എന്താ ഇങ്ങക്ക് എന്നൊരു ദോശേണ് പറീം
അപ്പൊ രാത്രി എന്ത് ഇണ്ടാക്കുവാ?
രാത്രി ചോറ് കഴിക്കും.
ഇങ്ങള് ദോശ്, ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കൂല?
ചെലപ്പോ നമുക്ക്‌ ചെല ടൈമിൽ ഉണ്ടാക്കും.
ഉം ഉം നാം നമ്മക്ക് രാത്രി ചോറ് ശരിയാവൂല.
അവിടെ അങ്ങനെ ആണ്.
ഉം ഉച്ചക്ക് മാത്രമേ ചോറ് കഴി
ഏഹ് അപ്പൊ എല്ലാർക്കും ചേർ ഇണ്ടാക്കണ്ടേ? അപ്പൊ എത്ര പോരക്ക് ഇണ്ടാക്കാം, എത്ര പോരണ്ടാക്കണം.
എന്റെ കുഞ്ഞു ഫാമിലിയോ ചെറിയ കുടുംബം ഞാന് രണ്ട് മക്കളും ഉം ഭർത്താവും.
ഏയ്‌ അത്രയുള്ളൂലേ, ഞാൻ വിചാരിച്ചു കൂടുത്തിലാണോന്ന്. അതെ ചോദിച്ചത്.
നമ്മളിപ്പോ എങ്ങനെ എത്ര ആൾക്കാരാണെങ്കിലും നമ്മള് ഇങ്ങ് അധികം. ചോറ് കഴിക്കാതെ അത് തന്നെയാണോ? ഇങ്ങനത്തെ എന്തെങ്കിലും തന്നെ ഇണ്ടാക്കുക, പത്തിന് ആഹ്. പത്തിരി, ദോശ, ചപ്പാത്തി, നെയ്യ്ച്ചോറ് അങ്ങനെ.
ചെലോരങ്ങനെണ്ട് അയ്ന്റെമ്മാ ന്റെ കൗത്ത്.
ഉം അത് വച്ചിട്ട് നിക്കണ്ടാ ഹോസ്പിറ്റല് പോയിക്കോ.
ഉം അങ്ങനെ പോട്ടെ കു ഉച്ച ഉച്ച കഴിഞ്ഞിട്ടേ ആഹ്.
അവര് മരുന്നും തരും ഗുളികിയും തരുമല്ലോ.
ആഹ് ഇവിടെ ഇപ്പോളാണോ അറിയുന്നേ. ഇപ്പൊ അത് ഇനി കാണിക്കൊന്നും വേണ്ട, ഓല് പോയ അവിടെ പോയാലോ ഇത്. ഒലിമെൽറ്റ് എന്തേലും തരൂല, ഇവിടെ ഉള്ളത് തന്നെ തരുള്ളൂ വേറെ കൊഴപ്പമൊന്നുമില്ല പറഞ്ഞു എന്നാലും. എനിക്കൊരു പേടി.
ഇന്നാ തേച്ച് മരുന്ന് ന്തേലും തേച്ച് നോക്കീനാ.
തൈലം തേച്ചി.
ഉം ഉം.
പിന്നെ ഇന്നിട്ട് പണ്യാളൊക്കെ കഴിഞ്ഞാ?
ഉം അലക്കി വെച്ചിട്ടുണ്ട് അത് ഇപ്പോ വിരിച്ചിട്ടിട്ടും കാര്യയില്ലല്ലോ. മീന്ണ്ട് മീൻ അയലി ഇണ്ട് അത് കറിവെക്കണം ചോറ്ണ്ടാക്കി.
ഉം കറിയുണ്ടോ, കറി ഇത് ആയിട്ടില്യേ?
കറിയുണ്ടാക്കണത്ര അത്ര വെല്ല്യ ടൈം ആയില്ലലോ. അങ്ങനെ പെട്ടെന്ന് കഴിക്കൊന്നുല്ല. ഗ്യാസില് അടുപ്പ് കത്തിക്കലേ ഇല്ല വെറകേ ഇല്ല.
ഇന്റെ ഭാഗ്യത്തിനെയല്ലേ, ഞാൻ ഇവിടെ ഗ്യാസാ ഫുള്ള്.
അത് പിന്നെ പെട്ടെന്ന് ആവുല്ലോ, എന്തായാലും ഒരു അടുപ്പില് അങ്ങനങ്ങനെ വെല്ല്യ പണിയില്ലല്ലേ.
പിന്നെ ആദി ഇപ്പ മാതിരി ബുദ്ധിമുട്ട്ല്യയാ എന്ന് പറഞ്ഞേക്കണോ..
അങ്ങനെ പറയുന്നുണ്ട് ങ്ങാ ബൈൽ എന്താന്നാവസ്ഥ അല്ലെങ്കിൽ നാല്പത്തഞ്ച് ദിവസം ഏഹ്
അത് തൊറന്നക്ക്ണ്ന്നൊക്കാ പറഞ്ഞ്
ആഹ് അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നാല്പ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലല്ലേ നമുക്ക് ബുക്ക് ക്കാക്കാൻ പറ്റുന്നെണ്ടായിട്ട്ല്ലോ ആഹ് ഇപ്പ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മള് മിഞ്ഞാന്ന് വിളിച്ചപ്പോ ബുക്കായിട്ട്ണ്ട്
ഏഹ് അത് ശെരി ഇങ്ങക്ക് രണ്ട് കുറ്റിണ്ടാ
ആഹ് രണ്ട് കുറ്റി ഉണ്ട്. രണ്ട് കുറ്റില്ലെങ്ങെ ഒന്നും നടക്കൂലാലോ രണ്ട കുറ്റിയിലെങ്ക ഒന്നും നടക്കൂല. ന്റെ തെല്ലാം പെട്ടെന്ന് തീരുവയും ചെയ്യും. അങ്ങ് ഒരു മാസം അത്രന്നെ അതെന്നെ കഷ്ടി എങ്ങനെ എത്തും
ആഹ് ശരി
ഉം ഉം എല്ലാ നേരത്തും ഉണ്ടാക്കണ്ടേ
അതെ
വെയ്ന്നാരത്തെ ചായക്കൊക്കെന്ത കടിണ്ടാവ ദോശ പൊരിക്കടിയോ അല്ലെങ്കിൽ ബേക്കറിയോ..
എപ്പൊ വൈകുന്നേരാ
ആഹ്
അവ് കടി ഉണ്ടാക്കും ഞാൻ പൊരിക്കടികൾ തന്നെ ഉണ്ടാക്കും. ഇങ്ങനെ അങ്ങനെ അധികം എണ്ണേൽ അധികം ങ്ങനെ ഇണ്ടാക്കാൻ നിക്കൂല എലടിയും അങ്ങനെല്ലാം ഉണ്ടാവൂല്ലേ അങ്ങനത്തെ സംഭവം അങ്ങനെ ഉണ്ടകും ഉ അയ്ന് അങ്ങനത്തെലൊന്നും ൻക് ഇഷ്ട വീട്ടില് മക്കളും ഹസ്ബന്റും
എല്ല അവുടെ ങ്ങളെ സ്വന്തം വീട്ടില്
സ്വന്തം വീട്ടില് പിന്നെ ഇത്താത്തിം അനിയത്തിം
ഏഹ് ഒരൺ മൂന്ന് പെൺകുട്ടികളാ
ഉം ഉമ്മ പ്പി ഇല്ല അത് അത് നേരത്തേ പോയവര്.
ഏഹ് അയ്ശരി
ഉം ന്നാ ശരിടാ ഓക്കെ
ന്നാ ശെരി.
ഉം